ആഹ് കേൾക്കാമോ? ഉം എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ.
ശേഷൊക്കെ സുഖമാ ആഹാരം കയ്ച്ചോ?
ആഹ് കയ്ച്ചു.
പിന്ന.
നിങ്ങൾ ആ നിങ്ങള് കയ്ചീല്ലേ?
കയ്ച്ച്, കയ്ച്ചു. എന്താ സ്പെഷല്?
സ്പെഷ്യല് ന്ന് ഒന്നുല്ല മീന്ണ്ട് മീന്. ആ മീൻ കിട്ടി മീൻ ഇതിലെ പോകാറുണ്ട്. പഷെ വല്യ മീനൊന്നുംണ്ടാവില്ല നല്ല മീനൊന്നും ല്ലല്ലോ ഇപ്പോ വാങ്ങ്ന്നെ.
ആഹ്.
വിശ്വസിച്ച് വാങ്ങാനൊന്നും പറ്റൂല. അതെ, അതെ കിട്ടാനില്ല. ന്നാലും മീനില്ലാതപ്പോ ഭക്ഷണം എന്താ ഫുഡ്‌ന് പറ്ഞ്ഞാതിരി ഒന്നും ഉണ്ടാവൂല്ല്യ.
ഹ അതാണ് മക്കളാരും മീനൊന്നു ല്ലാതെ തിന്ന
ആഹ് ത് ന്നൂല്ല അവര്ക്ക് ഞമ്മളെ പോലല്ലല്ലോ അവര്ക്ക് വേണം മീനും എറ് ചിയോ. എന്തെങ്കിലൊക്കെ ആയിട്ട് അവർക്ക് വേണം.
മഴേണ്ടോ?
മഴ ഇന്നിപ്പ രാവിലെ നല്ല മഴ പെയ്ത്. ഇന്നലെ മിനിഞ്ഞാന്നും നല്ല താ തായിര്ന്നു വെയില്ണ്ടായിരുന്നു.
ആഹു.
ക്ഷേ ഇന്ന്പ്പൊ മഴയാണ് ഇന്ന് വല്യൊര്. വെയിലില്ല. അവിടെങ്ങന?
ഇവിടെ ഇന്നലേം മിനിയാന്ന്ക്കെ വെയിലായിര്ന്ന് ഇന്ന് രാവില നല്ല വെയിലായിരുന്നു. തുണിയേള് കഴ്കിയങ്ട് ട്ടപ്പ മഴ പെയ്തു.
മഴ പെയ്തു ആ ഒരു പ്രശ്നാണോള്ളൂ.
അതെ, അതെ.
ഒണങ്ങി കിട്ടാനാണ് പ്രശ്നൊള്ളൂ.. അല്ലെങ്കിലൊക്കെ ള്ള് ഇതാണ്.
അതെ രാത്രിത്തേന് ഞ്ഞിന്തേരാ സ്പെഷ്യല് വല്ലതും.
രാത്രി ഇപ്പോ ഞങ്ങള്പ്പോ ഒരുമിച്ച് അങ്ങനെ രാവിലെ തന്നെ ഒരുമിച്ച് വെക്കലാണ്. ഇവിടെപ്പ ചപ് പ്പാത്തി കാര്യങ്ങള് അങ്ങനെയൊന്നുല്ല.
ആഹ.
എന്തായാലും മതി കൊഴ്പ്പൊന്നുല്ല അതണ്ട് പ്പൊ രാവിലെ ഒരുമിച്ച് വെക്കും. മക്കള്ൻക്ക് രണ്ടു പേരുണ്ട് ഒരാള്പ്പോ സ്കൂള് പോയിട്ടുണ്ട് ഒന്നിലാണ്. ഒരാക്ക് ഇപ്പോ ഏഴ് മാസേ ആയിട്ടൊള്ളു
ഓഹ് എനിക്ക് രണ്ടു പേരാ ഒരാക്ക് ഉം ഒരാക്ക് മൂന്നര വയസ്സ് പ്ലേ സ്കൂളി പോന്നു
ആഹ്
ഒരാക്ക് മൂന്ന് മാസം
മൂന്ന് മാസം ഓഹ് പിന്നെ എന്തൊക്കെയാ വീട്ടിലെങ്ങാരൊക്കെയാ
വീട്ടില് ഞാൻ ഹസ്ബൻഡ്ന്റെ വീട്ടില. ആഹ് അവ്ടെ ഹസ്ബൻഡറ്ന്റെ മ്മ വാപ്പ അനിയത്തി അനിയത്തിന്റെ കൊച്ച് അനിയന് പിന്നെ ഞങ്ങളും ഞങ്ങള്ടെ രണ്ട് മക്കളും
ആഹ് ഹസ്ബൻഡ് ന്താ വയ് എന്താ ജോലി ണ്ടോ നാട്ടി തന്നെയാണോ
ഗൾഫിലായിര്ന്ന് ഇപ്പ നാട്ടിലുണ്ട് ലീവ്ന് ഉണ്ട്. ലീവിന് വന്നത്
ആഹ് ആഹ് ഫുഡൊക്കെ കയ്ച്ചോ
ആഹ് കയ്ച്ച് കയ്ച്ച്
ആഹ്
ലീവിന് വന്നാല് ചുമ്മായിരിക്കൂല ഇപ്പൊ തൽക്കാലത് ത്തിന് ടെക്നോ പാർക്കില് ഡ്രൈവറായിട്ട് കേറീക്ക്ണ്
ഓ ഓഹ് പിന്നെ എന്താ മോനിപ്പ ആ ഇവിടെ പ്രീ സ്കൂളിൽ പോവണല്ലേ പ്ലേ സ്കൂളിലാണോ മോളാണോ ഓ ചെറുതങ്ങ് മോന മ് മൂന്ന് മാസായി ആഹ് ആഹ്
ഉം നിനക്ക് മൂത്ത മോനാ മോളാ
ആഹ് മോനാണ്
എളേതാ
ചെറുത് ആ ചെറുതിനു മോളാണ്
ഓ അവിടുത് വേറെ തിരിച്ചല്ലി
ആഹ അത് നേരെ തിരിച്ചാണ് ഉം
പിന്നെ കൃഷിയെല്ലാം ഉണ്ടോ വീട്ടില്
കൃഷി കൃഷിയൊന്നുമില്ല ചെടികളായിട്ടുണ്ട് ഒരുപാടുണ്ട് കൃഷിയൊന്നും ചെയ്യാല്ലൊരു സൗകര്യ ഇല്ല പക്ഷെന്നാമതിപ്പോ ആ ഒരു പ്രശ്നമുണ്ട് എങ്കിലും അവിര് ഇവിടെ ക്കെ ഉണ്ട് ഉമ്മ നല്ല രീതിയിൽ ഉണ്ടാക്കും പക്ഷെ ഒന്നും കൃഷിയായിട്ടൊന്നും റെഡി ആയി കിട്ടുന്നില്ല ആ വീട്ടിൽ തന്നെ ഉണ്ട്
അല്ല ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഇപ്പൊ നിക്കുന്നത്
ആഹ് അതെ അതെ ഹസ്ബെന്റിന്റെ വീട്ടിലാ ഇവിടെ ഉമ്മയും ഉപ്പയും ഹസ്ബൻറും ഞാൻ തന്നെയെ ഉള്ളു ഒരു മോൻ ഒരു മോനു ഒരു മോളേ ഉള്ളൂ അവള് കല്യാണം കഴിഞ്ഞഞ് പോയി ഓൾക്ക് മൂന്ന് മക്കളുണ്ട് അങ്ങനെ പോയി
ആഹ്
നിങ്ങളവിടെങ്ങനെ കൃഷിയൊക്കെ നടത്തുന്ന ആളാണോ
കൃഷി ഞാൻനടത്തൂല അമ്മാവി അമ്മായിമ്മ നടത്തും
ആഹ് നടത്തും ആഹ് ഇവിടേം അങ്ങനെ തന്നെ എനിക്ക് അതിനോടൊന്നും പിന്നെ താല്പര്യല്ല്യ കാരണം നമ്മളിപ്പോ ഒന്ന് നോക്ക ക്കാണെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ അതിന്റെ വെള്ളമായിട്ടും വളമായിട്ടും
അതെ അതെ അതിന്റെ പുറകെ നടക്കണം
അതിന്റെ പുറകെ പിന്നെ വേറെ ഒന്നിനും ആഹ് അതെ അതെ പിന്നെ ഞമ്മളെ കൊണ്ടൊന്നും കഴൂല കായിച്ചിരിക്ക ഓ വെച്ച് ആയിപ്പോ
ഏ
ബഡ് ചെയ്ത തൈയാണോ
തൈ വെച്ചത് തൈ വെച്ചതായിരുന്നു മൂന്ന് വർഷം മുന്നേ ഇപ്പ എല്ലാത്തിലും കായായി
ഓ
ആ പിന്നെ അരുനെല്ലിക്ക പിന്നെ ചക്ക മാങ്ങ മുരിങ്ങ വാഴ തക്കാളി മുളക് കറിവേപ്പില പിന്നെ കൊറെ ചെടികളും എല്ലാ തരവും ഉണ്ട് കുറശ്ശെ കുറശ്ശെ
കൊറെശെ എന്തെങ്കില് നമ്മുക്ക് അതൊക്കെ പറിച്ച് ആ ടൈംക്ക് ഒരു സന്തോഷമാണ് അങ്ങനെയുണ്ട്
ഇതിപ്പോ ഈ റംബൂട്ടാനൊക്കെ ചെയ്തും റംബൂട്ടൻ ഭയങ്കര വിലയാണ് അപ്പൊ അമ്മുക്ക് ബുദ്ധിമുട്ടില്ല പിള്ളേരെ ചോദിച്ചാലും ഇതിന്ന് ആ എടുത്ത് കൊടുത്താൽ മതിയല്ലേ
എടുത്ത കൊടുത്താൽ മതി ഉണ്ടായി അതൊരു കാര്യാണ് നമുക്ക് മക്കൾക്കായിട്ടും നല്ല ഇതാണ് ഇപ്പൊ റബൂട്ടാനും തീര വാങ്ങൂല കാര്യമാണ് തീരെ വാങ്ങൂല ഇപ്പൊ നൂറ് രൂപയ്ക്ക് ഇവിടന്ന് ഇന്നലെ കൊണ്ടുവന്ന ഒന്നുമില്ല ആകെ നാല് കായി മാത്രേ ഉണ്ടാവും
നൂറ് ആയപ്പോൾ ഒരു കിലോക്ക് തന്നെ ഇരുനൂറ് ഇരുനൂറ്റി അമ്പത് ഇവിടെ ഇവിടെ ഇരുന്നൂറ്റി എമ്പതായിരുന്നു
ആഹ്
നമ്മള് ഇല്ല ചുമ്മാ കണ്ടപ്പോ വെല ചോയ്ച്ചതെ
ആഹ് അതാണ് നല്ല റേയ്റ്റാണ് പക്ഷെ അതിനെ എല്ലാര്ക്കും ഇഷ്ടാണ് ആഹ് ഒരു ഇത്
ആഹ് അതെ അതെ പ്രത്യേകിച്ച് കൊച്ചുങ്ങക്ക് അപ്പെത് ത്ര കൊച്ചുങ്ങൾ പറയുമ്പോൾ പിന്നെ എത്ര വെലയാണെങ്കിലും നമ്മ അങ് വാങ്ങുവല്ലോ
അഹ് ആഹ് അതന്നെ കയ്ക്കാൻ ന്ന്പറഞ്ഞ ഒന്നും ഇല്ല അത് തൊളിച്ചാ ഉള്ളില് ചെറുതുണ്ടാവുള്ളൂ എന്നെങ്കിലും അവര്ക്കൊക്കെ രസാണ് അവര്ക്ക്ന്നല്ല വലിയവർക്കും രസല്ലേ സാധനന്നെയാണ് അത് അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ
അതെ
പിന്നെ എന്തൊക്കെയാ എന്തെ മോള് കരയാണോ മോന്
ഹലോ
എങ്ങനെ
കേക്കാമോ
ആഹ് കേൾക്കുന്നുണ്ട് ഞാൻ മോള് കരയുന്നുണ്ട് അതില് ഒറക്കിയതാരുന്നു
കേട്ടില്ല
കേൾക്കുന്നില്ലേ
ഇപ്പ കേക്കാം പറഞ്ഞോ
ആഹ് പിന്നെ ന്ന്ട്ട് ഉമ്മക്കില്ല്യേവടെ?
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്.
ആഹ് ചെടികളോടൊന്നും താല്പര്യോന്നും ണ്ടാവൂലാ.
ആർക്ക്?
നിങ്ങൾക്ക്.
ആഹ് ഞാൻ ഇവരൊക്കെ ഇല്ലെങ്കി വെള്ളം നനയ്ക്കുവൊക്കെ ചെയ്യും അല്ലെങ്കി ഉമ്മന്നെ എല്ലാം ചെയ്യുന്നത്.
ആഹ് അങ്ങനെ സേയ്യും. അല്ലെങ്കി ന്നമ്മള്പ്പോ അതിനെ നോക്കേണ്ടി വരും അതാണ് പിന്നെള്ളത്.
ഓഹ്
ഉം
ഞായിപ്പോ ഈ പൊടി കൊച്ചിനേം വെച്ചോണ്ട് അതിന്റെ പുറകെ പോയിക്കഴിഞാ അഹ്
ആഹ് അതും ശെരിയാ. അല്ല ഇല്ലാഞാ പിന്നെ ഞമ്മളന്നെ വെള്ളം നൻച്ച് കൊടുക്കാനും ഇതിനൊക്കെ നമ്മ
അതെ അത്രെ ആക്കീട്ട് പിന്നെ അത് ഒണങ്ങി പോയാ മ്മക്ക് അത്ഞ്ഞിപ്പോ നമ്മക്കാണെലും കാണുമ്പോ ഒരു സങ്കടല്ലേ അപ്പൊ ആളില്ലെങ്കി നമ്മള് ചെയ് അതാ
അപ്പൊ ആര്ല്ലേ ആള്ണ്ടേങ്കി ചെയ്യും ഉണ്ടെങ്കി പിന്നെ ഉമ്മന്നെ.
അതന്നെ.
അങ്ങനാ
പിന്നെ എന്തെ അവര് എപ്പളാ മറ്റേ സ്കൂള് വിട്ട് എങ്ങനെ വര്ആ?
അല്ല ഇന്ന്പ്പം ആഹ്. കൊച്ചിന് അവട്ന്ന് തെറ്റി അടിച്ച് വീണേ. അപ്പൊ മൊഖത്തൊക്കെ ചെറിയ മുറിയുണ്ട്, ഭയങ്കര കരച്ചിലാരുന്നു അങ്ങനെ ഞാൻ പോയി വിളിച്ചോണ്ട് വന്നു.
ഓഹ് എത്രെ ആഹ് വയസ് മൂന്ന് പായം.
പ്പോ മൂന്നര വയസ്.
ആഹ് ആഹ്. പിന്നെ ന്താ ചായകൊക്കേ ആയോ എന്താണ് ണ്ടാക്കല്?
ചായക്ക് സ്കൂളി പോയിട്ടുണ്ടെങ്കി എന്തെങ്കിലൊക്കെ വേണാര്ന്ന് ഇന്ന് പ്പൊ വീട്ടിലല്ലേ അപ്പൊ പിന്നേ അതൊന്നും വേണ്ട.
അ ആഹ് ആഹ് ആ പ്രശ്നൊന്നും ഉണ്ടാവൂലാ.
ആഹ് അ ഇല്ല.
പിന്നെ എന്തൊക്കെയാ മയ ഇപ്പ മയന്നുണ്ടാവുലലേ.
ആഹ് ഇപ്പൊ മഴ മൂടി നിക്കുന്ന് കൊർച്ചു മുന്നേരേ മഴയായിരുന്നു. രാവിലെ വെയിലുണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് അങ്ങ് മഴ വന്ന്.
മയ വര്ന്നു പക്ഷെ മയക്കാല ആണെന്നുള്ള രീതിയിലുള്ള മയകളും കാര്യങ്ങളൊന്നും കിട്ടീട്ടില്ലാ.
ആഹ് ആഹ്.
ഇല്ല ഇപ്പൊ നല്ല രീതീല് മയ നിർത്ത വേണ്ട നേരാണ്. ആ ഇതില് മഴയൊന്നും ഇതുരെ കിട്ടിയിട്ടില്ലല്ലോ.
എല്ലാരേ തുണികള് ഒറങ്ങിക്കോട്ടെ എന്നും പറ ഒണങ്ങിക്കോട്ടെ എന്നും പർഞ് മഴ മാറി നിന്നത്.
അതെ അതെ അങ്ങനെ രണ്ടു ദിവസം മയയ്തിട്ട് ഒരു വെയിലർക്കുമ്പ ഒരു സമാധാനാണ് ഒണങ്ങി കിട്ടാനേയ്. ആഹ് ഒര് ബുദ്ധിമുട്ടേ മയ കൊണ്ടൊള്ളൂ.
നാ
ഇന്ന്പ്പോ മയ പെയ്യാണ് അടിഞ്ഞ് പെയ്യാണെങ്കില് നാളെക്ക് ആവുംമ്പോ പിന്നെ ഇത് ചിക്കി കാണുള്ള സ്ഥലം ഇല്ല ആയിട മുല് പിന്നെ സ്ഥലം ഉണ്ടാവില്ല
ഉം
അപ്പൊ അങ്ങനെയൊക്കെ ആണ്
നിങ്ങള് വൈട്ട് സ്പെഷ്യൽ എല്ലാം ഉണ്ടാക്കോ മക്കളെ വരുമ്പോഴേക്ക്
ഇല്ല ചെലപ്പ ഉണ്ടാക്കും പി ടൈം ഉണ്ടാവൂല അനുസരിച്ച് ഇങ്ങനെ കഴിഞ്ഞനുസരിച്ച് ചിലപ്പോ ഉണ്ടാക്കും അങ്ങനെയൊക്കെ പോക അല്ലെങ്ക എന്തെങ്കും എന്തെങ്കിലും സ്നാക്സയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട വരോ അങ്ങനെ അങ്ങനെ പിന്നെ പഴ ആയലും അങ്ങനെ തന്നോളൂ പഴം കിട്ടിയാൽ മതി പഴം കിട്ടിയാലും മതിയേറെ
ആഹ് ഇവിടെ പിന്നെ പഴം ഇറങ്ങൂല എന്റെ മോക്ക്
അവന് പിന്നെ എന്തായാലും എപ്പഴായിട്ട് അത് കിട്ട അതിനൊരു സമാധാനം നൊക്കെ ഇടുക്ക് പോവുകവാണെങ്കിലും കയ്യിൽ കിട്ട സാല മതി ആഹ് ഒരു ണ്ട് പക്ഷേ ഇപ്പൊ ഇവൾക്ക് പിന്നെ ആതില്ല അത് തിരേ തള്ളക്കൂടെ പോവില്ല
ഇറങ്ങൂല പക്ഷെ തുപ്പി കളയാണ് ഇപ്പൊ കൊടുക്കണ്ട പ്രായല്ലോ
ആഹ്
ഭയം കൊടുക്കല എ കുറുക്കുകൾ കൊടുക്കല് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവേ നല്ല രീതിയിൽ കഴിച്ച ന്യൂ
ഉം ചോറ് ഉഴപ്പൊക്കെ കഴിഞ്ഞാ
ആഹ് അത അതൊക്കെ കഴിഞ്ഞു അതൊക്കെ മൂന്ന് മാസം ആയപ്പോയി കൊടുത്
മൂന്ന് മാസം ആവുമ്പോ ചോറ്ടുക്കുവോ
ആഹ് അത് കൊടുത്തു പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്ത് നമ്മളിപ്പോ ആരെങ്കിലും ഇങ്ങ കയ്യിൽ താമിച്ച് കൊടുക്കലോ ആയൊരു ടൈംമാവുമ്പോ അതുകൊണ്ട് പിന്നെ അങ്ങനെ കൊടുത്തു പിന്നെ ആറു മാസ ആപ്പോഴാ കൊടുക്കല് തുടങ്ങി
ആഹ് ഓഹ്
എന്നാ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്ക
ഓഹ് ഓഹ് ശരി
ആഹ് ഓക്കെ ശരി